ഹലോ
ലോ
ആഹ് പറയ് കൊ സുഖാണ് ഇപ്പൊ കൊറേയല്ലേ വിളിയൊക്കെ ഒണ്ടായിട്ട് എന്തേ ഇപ്പൊ എല്ലാർക്കും സുഖല്ലേ
സുഖാണ് വെറ്തെ ഇങ്ങനെ ഇരന്നപ്പോ ഒന്ന് വിളിച്ച് നോക്കാ വിചാരിച്ച് എന്തൊക്കെ
കൊഴപ്പൊന്നുംല്ല അങ്ങനെ പോണ്ട് സുഖായിട്ട് പോണണ്ട് പണിയൊന്നും കഴി ചോറ് മാത്രയിട്ടുണ്ട് പിന്നെ കൂട്ടാനൊക്കെ ഉണ്ടാക്കാന ഒന്നും ഉണ്ടാക്കിട്ടൊന്നും ഇല്ല ഉണ്ടാക്കാൻ നിക്കാണ അമ്മോന്റെപ്പ
ഏ ഞാനൊ ന്നും കേറി ഇല്ല എവടെ തിരുമ്പല ഴിഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് ഇറങ്ങിയതാ നല്ല മഴ ഇപ്പ ഇങ്ങനെ ഇങ്ങോട്ട് നിന്ന് എല്ലാം ചെയ്യാണ്ട് വല്ലേറ്റും പോവാണ്ട് മക്കള് പിന്നെ ലീവ കൊണ്ട് കിടന്നുറങ്ങ
ആഹ് ശരി നമ്മള മക്കളൊക്കെ തെണ്ടാൻ പോയിക്കണ് എടുക്കാണ് മഴയാണ വെയിലാണെന്നും ഞങ്ങ പോയിട്ടുണ്ട്
മയത്തേക്കൊന്ന് പറഞ്ഞേക്കണ്ട എല്ലടത്തും വെള്ളക്കെ നിറഞ്ഞിക്കണ് നമ്മോടൊ ക്കെ വെള്ളൊക്കെ നിറഞ്ഞിരിക്കണു കുറ്റിന്തൊക്കെ ഉണ്ട് ചട്ട വള റെഡ് അലർട്ടൊക്കെയാണ്
ഇവിടാ നമ്മൾ ഇതിന്റെ ഉള്ളില ഒന്നും അറിയണില്ല എന്നങ്ങോട് നിണ്ടിപ്പോ മറ്റോ അനിയൻ വിളിച്ചാണ്ട് ഏഹ് കൊളുത്ത് കോട്ടന്നർഞ്ഞ് ഞാൻ ചീത്തപ ർണ കണ്ടണ്ട് വെച്ചതാ
ആഹ് പറഞ്ഞൊക്കണ്ടേ ഇപ്പ ഫസ് ആയിട്ട് ഇങ്ങെ തുടങ്ങണീക്കെണ്ടേ ഇപ്പ തന്നെ അവവിടെയും പറഞ്ഞക്കെ കണ്ട വെള്ളത്തിലേക്കും കൊളത്തിലേക്കും പുയയിലേക്കും ഒന്നും
ഉം ഞാൻ പറഞ്ഞയച്ചിട്ടില്ല എന്നിട്ട് ഇപ്പ അന്റെ ചോറും കൂട്ടാനൊക്കെ ഒന്നും ആയില്ലേ
ഇന്നും ആയിട്ടില്ല ഇന്ന് ഇപ്പോ ഞാനായി തിരുമ്പാം കയറിയ പടംങ്ങനെ ഇന്ന് പിന്നെ ഒരു മടിയായി പോയി ഒക്കെ കേറണം മക്കൾ ഉറങ്ങണേപ്പ കൊണ്ട നടക്ക നന്നണം എന്തെങ്കിലുമൊക്കെ ആക്കണം
എന്റെതിരുമ്പല്ക ഴിഞ്ഞപ്പഴ ഇന്റേതൊന്നും കഴി അത അവിടെ കെടക്കണ്ട് കൈ്മ ഒക്കെ കയിട്ടില്ല അതല്ലാ എളുപ്പം എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കിയാ മതിയല്ലോ എന്നാ എളുപ്പയില്ലേ
എന്തെങ്കിലുമൊക്കെ ത്തിരി ഇരച്ചിയുണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടട്ടെക്ക എന്നാല് എന്താപ്പക്കപ്പ ഇങ്ങനെ ആലോചിക്കണ് ഉണ്ടാക്കാനും മടിയാണ് എന്തെങ്കിലും ക്കെ സിമ്പിൾ ആയിട്ടൊക്കെ എന്തെങ്കിലൊ കാക്കാല വിചാരിച്ച് എന്താപ്പ ഇണ്ടാക്ക
ഓരോ ഇന്റെ അടുത്തായി ഞാൻ അന്നോടല്ല ചോദിച്ച ഈ എന്തേ പണ്ണിയേ ക്ക് എൻ ക്ക് അന്റെ സ്പെഷ്യല് മന്തിയാ എന്താ വെക്കല് മന്തിയാ ഫ്രൈഡ് റൈസ അങ്ങനെ എന്തോ ഇത് പറഞ്ഞെ യാണ് എനിക്ക അതിനെ കുറിച്ചൊന്നായി ഞാനൊരു ബിരിയാണി മാത്രം വെക്കും എന്നല്ലാതെ അല്ലെ മന്തി വെക്ക ഇജെന്താണാ
ആഹ് ഞാനും അതെല്ലാം എ എന്തെങ്കിലൊ കാട്ടിക്കൂട്ട് മന്തിയാക്കട്ടെ ഇന്നാപ്പം എളുപ്പം കൈയും സാധനങ്ങളൊക്കെ അവടെണ്ട്
ഇജങ്ങനെ വെക്കല്
ഞാന് പിന്നെ പലോരും ഇജറിഞ്ഞ മാതിരി പലോരും പല ഇതില് ഇണ്ടാക്ക ക്കല് ഞാന് ഇണ്ടാക്കല് ഇപ്പങ്ങെച്ചാല് ചിക്കനാക്കല് അല്ല കിറ്റുവാങ്ങ അധികം കിറ്റ് വാങ്ങലാ എല്ലാരും പറിം കിറ്റ് വാങ്ങിയ നന്നാവൂല്ലാ
കിറ്റ് വാങ്ങിയല് അ അതു ഞാനഞ്ഞെ അന്നോട് പറഞ്ഞെ കിറ്റ് വാങ്ങിയാല് അത് നന്നാവൂല്ല എന്നല്ല ആ അരിക്ക് ഭയങ്കര വേവ്ണ്ട് ലൂസ് ഇപ്പ അരി വങ്ങിയാല് എളു
ആയില ബള്ളത്തിലിട്ടെച്ചാ മതി.
വെള്ളത്തിലിട്ടച്ചാലും അങ്ങനെ തന്നെ ഇന്നാലും നോക്കാ കിറ്റ് വാങ്ങിയാല് അയില്ള്ള ആ സാധനങ്ങളൊക്കെ കൊറച്ച്ണ്ടാവൊള്ളേനു അതൊര് അല്ലേത് കൊറച്ചല്ലേ ഇണ്ടാവൊള്ളു നമുക്ക് മറ്റേതൊക്കെ ലൂസ് വാങ്ങാൻ കിട്ടല്ലോ അല്ല മാ ല്ല ഒ
അത് വാങ്ങാൻ കി കിട്ടും പക്ഷേ എനിക്ക് ഒരു കിലോ ട്ടും പക്ഷെ ഇന്ക്കതൊര് കിലോ മതിയാവുമ്പം ഞാന് ഇൻക്കതുവരെ ഇൻക്കത് വരെ ഒര് നേരത്തിന് ഞാനാക്കും കൊള്ള് ഒരു നേരല്ലേ പോവൊള്ളൂ
അങ്ങനെ അപ്പം പിന്നെ അനക്ക് കൊഴപ്പല്ല അമ്മക്ക് ഒര് ഇത് കിറ്റ് വാങ്ങിയാലൊന്നും ശെരിക്കും രണ്ട രാത്രിക്കൊക്കെ ഇടാൻ കയൂല്ല.
ആഹ് അങ്ങനൊന്നുണ്ടാവൂല ഞാന് ഒരൊന്നര കിലോ ചിക്കൻ വാങ്ങിട്ട്ണ്ടെങ്കി അത് വലിയ പീസക്കുമ്പോ ഒര് കിലോന്റെ അരിന്റെ കി റ്റ് വാങ്ങും. പിന്നെ സാധനംക്കെ ഇയ്യ് പറഞ്ഞാതിരി ഒക്കെ വാങ്ങണം അതിലിപ്പോ ഒര് നാരങ്ങ മെഹപൂപ്പ് വേറെ വാങ്ങണം സൺഫ്ലവറിന്റെ ഓയില് വേറെ വാങ്ങണം അങ്ങനെയുള്ള കുന്തങ്ങള് വേറെ വാങ്ങണം പിന്നെ അതിന്റെ മസ്സ്‌ സാലകള് നമ്മൾ ഇണ്ടാക്കണം വല്യ ഇതൊന്നുംല്ല നൂറ്റിയമ്പറുപ്പിയ കിറ്റിന് കൊടുക്കും മാണം.
എത്രാ
നൂറ്റി എമ്പെ
നൂറ്റി എമ്പതൊ
ഹ്മ്മ് നൂറ്റി എമ്പതോ നൂറ്റി അറുബതോറ്റെ ഇണ്ട് നമ്മളവടെ ആ സൂപ്പർ മാർക്കറ്റിന്നാ വാങ്ങല്
ഏഹ് ഇന്നാ ഞാന് ഇന്നാള്പ്പൊര് സൂപ്പർമാർക്കറ്റിൽ പോയപ്പോ ഒര് എന്താ ഒരു പേക്കറ്റ്ട്ട് അയിന് അത് മന്തിന്റെ മന്തി അതൊ ക
മന്തിക്ക് കബ്സക്കെ അങ്ങനെ പല പല ഇതുണ്ടടി കബ്സന്റെണ്ട് മന്തിന്റെണ്ട് പല കിറ്റുണ്ട്
എന്നട്ട് ഞാനൊക്കാ അതറേബ്യൻ മാന്തിയ ഇരുന്നൂറ്റി എത്രയാ മാളെ ഞാൻ അവടെ തന്നെ വെച്ച്
ആഹ് അത് ചെപ്പോ അരിന്റെ ഇതിനനുസരിച്ച്ത്ണ്ട് ഞാനാ ബസുമതി റൈസ്റ്റെ നൂറ്റമ്പത് ഇവടെ ഓഫറ്ല് കിട്ടോ ഇന്ക്കറീല്ല നമ്മടെ സൂപ്പർ മാർക്കറ്റിന്ന് വാങ്ങല് ഇന്നലെ അതുപോലെ ഓഫറില് അങ്ങനെ ഓരോരോ സാധനങ്ങള് കിട്ടോ ഓഫറിന്റെ സമയത്ത് പോയാല്
ഹ്മ്മ് ഞാന് ഇപ്പം ഇവടെ കൊറെ കാലയി പോയിട്ട് മടിയാണ് ഒന്നാമത് പോണംന്നാ വിചാരിച്ച്ക്ക്ണെ മടിയാണ്. ഒരു ചന്ത മ മന്തി ഇൻകുണ്ട് ഇപ്പ എറച്ചിയൊക്കെ പെരുന്നാളൊക്കെ കഴിഞ്ഞേന്റെ ച്ച് ഇഞ്ഞുണ്ട് കൊറച്ച് മന്തി
ക്കെടീ ബീഫ് മന്തി ഇണ്ടാക്കാനുള്ള നല്ല രസാ എല്ലാരും പറഞ്ഞ കേൾക്കും പക്ഷെ ഇ ഇൻക്ക ബീഫ് പറ്റാത്തിനാ എല്ലാരും പറഞ്ഞേക്ക ചിക്കനെക്കാലും നല്ലെ ബീഫാണ് ടേസ്റ്റ്ന്ന്.
ആണോ ബീഫ് മന്തി ഞാൻ വെച്ചില്ല ഞാൻ ചിക്കന് മാത്രം ഇങ്ങനെ വെച്ച്ണ്ടാക്കിട്ട്ള്ളെ ഇപ്പ പൊതുവേ ബീ ബിരിയാണി വെക്കുകയാണെങ്കിലും ചിക്കൻ ബിരിയാണിയും വനയൊക്കെ അതാ ഇഷ്ട ബീഫ്
ചിക്കൻ എ നമുക്ക് ആ എന്താന്നല്ല ബീഫ് പിന്നോട് അങ്ങനത്തെതൊന്ത്ുംതിന്നാൻ താല്പര്യമില്ല ബർത്തേ ഇങ്ങനെ പൊരിച്ചത് അങ്ങനത്തെ ഐറ്റംസുകൾ ഇന്നാന്നെന്നല്ലാണ്ട് വണ്ടി ബിരിയാണി അതൊന്നും എനിക്കിഷ്ടമല്ല എന്നല്
നിക്കും വല്ലതണ്ട് എങ്ങനെയാണ് അത് വെക്കല് അണ്ട മന്തിന്ന് കേട്ടാ ഞാന് ഞൻൽക്കുംപോലെയാണോ നോക്കട്ടെ
ഞാൻ നമ്മളെ എല്ലാ പൊടികളും വാങ്ങും ഇപ്പ മല്ലല് വാങ്ങും മുളക് വാങ്ങുമോ അക്കമുളക് മല്ലി പിന്നെ കുരുമുളക് പട്ട എലക്ക അങ്ങനത്തെ എല്ലാ മസാലന്റെ പൊടികളും ഇട്ടിട്ട് മാറും കൊ നല്ല ജീരകം പെരും ജീരകംഒക്കെ ഇട്ടിട്ട്
അതൊക്കെ ഇടവോ?
മസാല ചിക്കന്റെ മസാലയില്
ചിക്കൻ ചിക്കൻ മ മസാര കുഊട്ടിയൊക്കെ നീക്ക്
ആഹ് ചിക്കൻ മസാല കുട്ടിതെല്ലാം ആം ഞാൻ വറു പൊടിക്കും നല്ലവണം പൊടിച്ചിട്ട പിന്നെ വേറെ പൊടികളൊന്നും ഇടൂല
എന്തൊക്കെ പറഞ്ഞു വണക്കമുളക്, കുരുമുളക്, പച്ചമല്ലി ഹലോ
സാദാമുളക്
ആഹ് സ പച്ചമുളകോ
പഴ പച്ച മുളക് അല്ല ഉണക്കമുളക് തോന്നമുളക് അതും വാങ്ങും മല്ലി ഉണ്ടല്ലോ
ഉം ആ
ആ മല്ലി പിന്നെ കുരു കുരുമുളക് പട്ട ഗ്രാമ്പു ഏലക്കായ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇട്ടും ഇട്ട് നല്ലോണം ചെറുങ്ങന ഇട്ട് ചൂടാക്കും നല്ല ജീരക ഇടും പെരിഞ്ചീരക ഒത്തിരി ഇടും
ആ
എന്നിട്ട്ത് നല്ലോണ്ണം ചൂടാക്കിയിട്ട് നല്ലവണ്ണം മിക്സിയിട്ട് പൊടിക്കും അപ്പൊ ഗരം മസാലന്റെ ആവശ്യം വരൂല ഒന്നും പിന്നെ പൊടികളെല്ല വേറെ ചേർക്കണ്ട
അത് മാത്രട്ട് കണ്ടില്ലേ
ആഹ് അത് നല്ലവണം പൊടിച്ച് വച്ചതിൻ്റെ ശേഷം ചിക്കൻ ഒന്ന് നല്ലവണം കൈകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഒന്നും കൂടി ചൂ തിളപ്പിച്ചെടുക്കും
അതിന നാ തിളപ്പിക്കണ ചിക്കൻ
ആ വെളളം നമുക്ക് ചോറിലൊക്കെ ഒഴിച്ചാ ചോറു ല അതിന്റെ ടസ്റ്റ്ണ്ടാവും ഒന്ന ഇങ്ങോട്ട് ത നല്ലോണം വേവിക്കൂല്ല
ഇച്ച് തിളപ്പിക്ക
ആഹ് വെള്ളത്തിലിട്ടിട്ട് ചിക്കൻ നല്ലാം കൈകി വൃത്തിയാക്കിയിട്ട് തിളപ്പിച്ചിട്ട എടുക്കും
അതല്ല ചിക്കൻ തിളപ്പിക്കണെങ്കില് വെള്ളം ഒഴിച്ചോണോ
ആടി വെള്ള ഒഴിശയങ്ങളല്ല വെള്ള ചോറിലൊക്കെ ഒഴിക്കാൻ കഴിയുള്ളൂ
ആയി അപ്പ അത് ഒരു ശരിക്കരു എന്താ പറയാ ശരിക്കും വേവാത്ത ചിക്കന്റെ വെള്ളം ആവുമ്പോ ഒരു രസം കിട്ടുവോ
അത അതിന്റെ അതിന്റെ അതൊക്കെ ഇതിരി കിട്ടിയാ മതി നല്ല ചിക്കൻ അതക്ക്ങ്ങനെ വേവിച്ചെടുക്കാം ഞാൻ നല്ലോണം ഒരു ഹാഫ് വേവ് എടുക്കും പിന്നെ ബാക്കി പൊരിച്ചെടുക്കും
ആ വെ അതിൽ തിളപ്പിച്ചിട്ട് ആഹ് ബാക്കി ആ ചിക്കന് പൊരിച്ചെടുക്കുക
ആഹ് ചിക്കൻ ഇങ്ങോട്ട് അയിന്ന് എടുക്കുക അയിന്ന എടുത്തിന്റെ ശേഷം ആഹ് വെള്ളമൊക്കെ വാറിയെന ശേഷം ഈ മസാല എടുത്തതില് കൂട്ടും മസാലയില് ഇത്തിരി ചെറുനാരങ്ങ ഒഴിക്കോ പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ആഹ് മാഗി ക്യൂബ്ണ്ടാവും അത് ഒരു മാഗി ക്യൂബ് പിന്നെ അയിൻ്റെഎസ്ട്രാ ഞാൻ ഇടോള്ളൂ
രണ്ട് മാഗി കൂബ്ടെ
രണ്ടാൾക്ക് ചിക്കൻ അനുസരിച്ച് ഇടാ ഞാൻ കൊറച്ചല്ലെ ഇണ്ടാക്കു
ആഹ് ആഹ്
നമ്മള് ചിക്കൻക്ക് അനുസരിച്ച് സധനങ്ങളാട്ടാ ഞാൻ ഈ പൊടിയിലേക്ക് ഈ സൺഫ്ലവർ ഓയിൽ ചെറു ചെറുനാരങ്ങയും പിന്നെ ഈ മാഗി ക്യൂബുകളും ഇട്ടിട്ട് കൊറച്ച് ഉപ്പു ഇട്ടിട്ട് നല്ലോണം ഒരു അര മണിക്കൂർ ആഹ് ഒരു മണിക്കൂറ് എങ്ങനെച്ചാലും കായം തേച് ച്ചെക്കു അയിമിലേക്ക് ഒരു വരക്ക് ഒന്നൊരു കുത്തോ വര ഇട്ടോട്ത്ത് നല്ലണ്ണം ഉപ്പു പുളിയൊക്കെ അയിമിലേക്ക് പിടിച്ചോവും
ആഹ് അത് അങ്ങനെ ഞാൻ ചെയ്യല്ണ്ട്
ആഹ് അന്നിട്ട് വല്യ പീസായിരിക്കൂല്ലെ അപ്പ പിന്നെ അങ്ങനെ ഇട്ടിട്ട് അത് പൊരിച്ചിട്ട് പിന്നെ എണ്ണേല് മുക്കി പൊരിക്കൂലാ നമ്മള് മീമിനൊക്കെ പൊരി ക്കണമാരി എണ്ണ ഒഴിച്ചിട്ട് പെരിക്കോ തിരിച്ചും ആഹ് തിരിച്ചും മറിച്ചു ഇട്ടിട്ടങ്ങനെ ആഹ്
നല്ലോം പൊരിച്ചെടുക്കണോ?
നല്ലോം പൊരിച്ചെടുക്കൂലാ അങ്ങനെ ഡ്രൈ പോലെ ആക്കീട്ട്
ഉം
മുക്കിപ്പൊരിച്ചെടുത്തി മസാലക്കെ അയില് പോവൂല്ലേ
ആഹ്
അപ്പൊ അല്ലെ ചുട്ടെടുക്കണ പോലെ അമ്മള് ഷവായൊക്കെ ഇണ്ടാക്കണ മാതിരി അങ്ങനെ നല്ലോണം കൊറേശെ ആയിട്ട് കൊറച്ച് പണിയെടുക്കാണ്ട് ചിക്കൻ പൊരിച്ചെടുക്കാന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നീക്കി എളക്കിയിട്ട് കെടുത്ത് വേവിക്കണ്ടേ
കൊറച്ച് എണ്ണേല്ല്ലേ
ആഹ് കൊറച്ച് എണ്ണേല് അങ്ങനെ ആക്കി എടുക്കും
ആഹ് എന്നിട്ട് ചോറ് ഊറ്റിടെ
എന്നിട്ട് പിന്നെ ചോറ് നമ്മള് സാധാപോലെ ചോറ് വാട്ടണ പോലെല്ലാം കൂടി ഇട്ട് തെളപ്പിച്ചിട്ട് ഈ ചിക്കന്റെ സ്റ്റോക്കും ഞാനെന്താക്കും ഈ ചിക്കൻ പൊരിച്ച് ചുട്ടെടുത്ത അതിന്റെ എണ്ണയും ആഹ് മസാലകളെല്ലാം കൂടെ അതൂടും
അതെല്ലാ ചിക്ക് ചിക്ക് ചിക്കന് ചോറൊക്കെ എന്ന്ട്ട് ചിക്ക അടീല് വെക്കാ അയിന്റെ മൊകളില് ചോറ് ഇടാ അതോ ഒന്നായിട്ട് മിക്സാക്കി വെക്കെ
ഞാൻ അങ്ങനെ ആക്കൂലാ ആഹ് ചെലര് ഇയ്യ് പറഞ്ഞ പോലെ ഈ മിക്സിങ് ആക്കിറ്റ് വെക്കും നമ്മള് കല്യാണം വിടൂകളിലൊക്കെ അങ്ങനെ ഇണ്ടാവാ മന്തി
ആഹ്
മിക്സിങ്ങ് ഞാൻ എന്താക്കും ഈ ചോറ് നല്ലോണം വെ നല്ലോണം ഇതുപോലെ വെള്ളത്തിലിട്ട് രണ്ട് മണി ക്കൂറോളം വെള്ളത്തിലിട്ടും എനിക്കാ കണക്കില് വെന്ത് കിട്ടീട്ടുണ്ട് എന്താന്ന് അറീല്ലാ ഇനി അരീൻ്റെ ഇതാന്നോന്ന് അറീല്ലാ അപ്പൊ ഞാനത് അങ്ങനെ വെച്ചിട്ട് പിന്നെ ഇതാക്കും
ഇന്നിട്ട്?
അങ്ങനെ വെച്ചിൻ്റെഷം പിന്നെ ചോറ് നല്ലണം വറ്റി വരുമ്പോ ഈ ചി ക്കനുണ്ടല്ലോ നമ്മള് പൊരിച്ചു വെച്ചയാ
ആഹ്
ആ ചിക്കൻ അയിന്റെ മോളില് വെച്ചിട്ട് നമ്മള ഇതും വെക്കും നമ്മള് ആവി പെകേറ്റണ്ടെ
അയ് അത് എങ്ങനാ ഇജ്ജ് കാട്ടല് ആഹ് എന്താണ് ചാർക്കോളാ?
വെന്തെന് ശേഷം നമ്മ ആഹ് അത് രണ്ടെണ്ണം എടുത്തിട്ട് കത്തിച്ചിട്ട് ച്ചിട്ട് ഞാ അധികം ചെരട്ടയാക്കുള്ളു ചെരട്ട ഗ്യാസ്മ്മെല് ഇട്ട് കത്തിച്ചിട്ട് കണലാക്കിയിട്ട് പാത്രത്തിൽ വെച്ചിട്ട്
ആഹ്
അത് നല്ല കണലേക്കെത്തിരി എണ്ണണ്ടൊയ്ച്ചൊട്ത്ത് നല്ലോണം പൊക വെരും വേഗം അതടച്ചിട അപ്പാ പൊകൻ്റെ ടേസ്റ്റ് ണ്ടാവും
ഈ പൊകെണ് ന്ന കാര്യായ്റ്റ് മന്തി തിന്നണ്ടത്
ആഹ് പൊകല്ല അതാണ് പൊകട്ട അയ്ന്റെത് വെര്ണ്ട് ന്നെങ്കിലല്ലേ മന്തിയാവൊള്ളു അല്ലെങ്കി കപ്സാവൂലെ
അത് ശെരി ഞാൻ പൊകന്ന്ടലി
ആ പൊകടണം ന്ന്ട്ട് ആ നല്ലണം ആ പൊകേലാടെ കെടന്നിട്ട് നല്ലോണം അയ്ല്താക്ക്യേന്റെഷം ഒരു ഒരു അരമണിക്കൂറൊക്കെ ഞാവടെ വെക്കും പിന്നെ ന്ന്ട്ട് അഇട് ത്തെന്റെഷം കനലൊക്കെട്ത്തൊയ് വാക്ക്യേനേഷം ചിക്കന് വേറെടുത്ത് വെക്കണം ട്ടോ ചിക്കൻ വേറെടുത്തെച്ചേന്റെഷം പിന്നെ അത് ചോറ് മിക് സാക്കണം നല്ല രസണ്ടാവും ചിക്കനേക്കാളും ടേസ്റ്റ് ചോറാണ്ടാ
ചിക്കന് മുകളില് വെക്ക ലെ ന്ന്ട്ട് മറ്റുള്ള എണ്ണാളൊക്കെയ്ന്റെ നെറുക്കുടങ്ങട്ടൊയ്
ആ ഒയ്ക്കും ചെയ്യ ന്ന്ട്ടയ്ല് ആവിം കേറ്റ അപ്പൊ നല്ല രസണ്ടാവും ചി ചോറ് അത് ഈ എണ്ണേലൊക്കെട്ടിട്ട് വറ്റി ചിക്കൻ്റെ സ്റ്റോക്കെ വിട്ട് ബാക്കി വെള്ളൊക്കെ കണക്കാക്കി ഒയ്ച്ച്ട്ടാകുമ്പൊ ഇൻക്കിവടെ മക്ക ക്കൊക്കെ ഇന്റെ ചിക്കനേക്കാളും ഇഷ്ടം ഓൽക്ക് ചോറാണ്ടാവല് ഓല് പറയും മ്മ ചിക്കനില്ലെങ്കിലും അഥവാ ത്തിരി ചോറ് ബാക്കി ഒക്കെണ്ടെങ്കി ചിക്കൻ പീസ് എല്ലാർക്കും ഓരോരോ പീസ്ട്ത്താല് ഓരാ ചോറും മാത്രമയണൊയ്സും സോസും കൂട്ടി തിന്നും
ഞാൻ അങ്ങനെ ചോറ് വെച്ച്ട്ടില്ല ഞാൻ സത്യ പർഞ്ഞ ബിരിയാ വെക്കും പോലെ എന്താണ് ചിക്കൻ പൊരിച്ച് അങ്ങനെ വാട്ടിട്ക്കലൊക്കെ കയ്ച്ചു അത് ചിക്കനയ്ന്റെ അടിലിടും ന്ന്ട്ട് ചോറയ്ൽക്കൂറ്റിടും ന്ന്ട്ട് എന്താ ചെൽപ്പോ എളക്കിക്കാണ്ട് വെക്കും
അങ്ങനെ എനിക്കത്ഷ് ക്ഷേ കൊഴപ്പല്ല കല്ലോം തിന്നൽണ്ട് പക്ഷേ ഇൻക്ക് നമ്മൾണ്ടാക്ക്യേത് പറയല്ല പക്ഷേ ഇങ്ങനെ ന്റെ മക് ക്കള് ടേസ്റ്റ് പർച്ചില് ഇങ്ങനെ അങ്ങനെ ല്ലെ ശെരിക്കിനും മന്തി ണ്ടാക്കല് മറ്റേ എന്താണ്ടി ബിരിയാണി പോലാവൂലെ
അതെന്നെ ഞ്ഞി ഇൻക്ക്ങ്ങനൊന്ന് വെച്ചോക്കണം അന്റെ മസാലന്റെത് മുക്കിട്ത്ത് വള്ളൊയ് ച്ചാണ്ട് മൊകൾലും ചിക്കൻ പൊരിച്ചാണ്ട് ഒക്കെ മൊകൾല് വെക്കാല്ലേ
ആ ചിക് ചോറ് നല്ലോണം വേവണം വേവിക്കെന്നെ വേണം ചിക്കന് നമ്മൾ പിന്നെ നമ്മളൊന്നും വേവിക്കാല്ലാലോ കാരണം നമ്മൾ ഈ പൊക മാത്രം വെച്ചിട്ട് പിന്നടെ വെക്കൊള്ളു
ആടെ അട്പ്പത്ത് വെക്കണംന്നില്ല
ഏഹ് കത്തിക്കണ്ട എല്ലം ചോറെല്ലം വെവണെ
ഒക്കെ കൈ ആ വ അത് ശെരി അപ്പൊ ഈ സോക്ക് ഇതീത്തെ വള്ളൊക്കൊയ്ച്ചോക്ക്മ്പൊ ആ ചോറിന്റടില് നിക്കൂല
അതിന് വെള്ളൊക്കെ ഈ വെ സ്റ്റോക്ക് ഈ സ്‌റ്റോക്ക് ത്ട്ടിട്ടാണ് ഈ വെള്ളം തൾപ്പിക്ക്‌ണ്ട് പെണ്ണേ ചോറ് വേവിക്കുന്നത് നമ്മള നമ്മളവടെ വറ്റ്
ഞാൻ അതല്ല പർഞ്ഞത് അയ്ല് ചോറൊക്കെ ഊറ്റിട്ട് ചെമ്പട്ടിക്ക് വെക്കുമ്പോ ഞമ്മള് ഈ ആ മറ്റേ തെൾപ്പിച്ച വെള്ളൊക്കെ അയ്ന്റെ നെറു കൂടെ ഒയ്ച്ചൂന്ന് പർഞ്ഞല്ലോ
ആ അതല്ല അത് ഞാനീ തൾപ്പിക്കേന്നെക്കാണീ വെള്ളൊയ്ക്ക
ചോറ് തൾപ് എനിക്ക് തൾപ്പിച്ചൂറ്റൂല അയ്ല്
ഏഹ് ഞാന് ബെവ്റ്റ നമ്മളോടെ നെയ്ച്ചേറ് പോലെ വറ്റിക്കലാണ്
അങ് ശെന അങ്ങനെല്ലെ അയിലിട്ട്ങ്ങാണ്ട് വറ്റിക്കലാ ഞാനങ്ങനെല്ലാട്ടല്
ഇതങ്ങള് തളപ്പിച്ചൂറ്റിട്ടിനെകൊണ്ടൻക്ക് വേവ് കൊർവും വെര്ണത്
ആ തൾപ്പിച്ചയ്ല് വറ്റിക്കലാണ് ല്ലേ
പ്പ പിന്നെല്ലാ അയ്ല് ടേസ്റ്റ് പിടിക്കർ
ഉം ഞമ്മള് തൾപ്പിച്ചൂറ്റിക്കാണ്ടയ്
ഊറ്റി ഊറ്റ് റ്റിട്ട് ഇണ്ടാക്കെര്ത് ഇൻക്ക് പിന്നെ കത്തിക്കേണ്ട ആവ്ശ്യം ഇന്നെട്ട് അത് വറ്റീട്ട് ഇണ്ടാവും ചിക്കെനും പൊര്ച്ച്ട്ട് ഇണ്ടെങ്കി പിന്നെ ഇതീൽ ഇ ഇട്ട്ട്ട് ഇല്ലാ ഓൾ അയിന്റെ മേൾ വെച്ച്ട്ട് ഈ പൊക കൊള്ളിക്ക്ണ പണിയെ ഇണ്ടാകൊള്ളു.
ഉം അങ്ങനെ ഞാ ഇണ്ടാക്കിയോക്കീട്ട് ഇല്ല വറ്റിച്ചാരെലെ.
ആഹ് ഇന്നാ അങ്ങനെ ഒന്ന് ഇണ്ടാക്കിയോക്ക് ഞാന്ന് അങ്ങനെ നാട്ട് ഇന്നാ അയിക്കോട്ടെടി ഞാം പിന്നെ വിളിക്കാം.
അയിക്കോട്ടെ ഇന്നാ.